അതെ എന്താണ് വർത്താനം? വീട്ടിലിങ്ങനെ ഇരിക്കണോ? എന്താ പരിപാടി ഞായറാഴ്ച എന്താണ് പരുപാടി?
ഞായറാഴ്ച ആയിട്ട് എന്ത് പരിപാടി. നമ്മളിങ്ങനേ മറ്റേ ഓഫീസും ഇല്ല കാര്യങ്ങളു ഇല്ല. ഫുൾ ഫ്രീ ആണല്ലോ പിന്നെ പെരെ തന്നെ ഇരിക്കാന്ന് വിചാരിച്ചു. കാ ലും പ്രത്യേകിച്ച് പരിപാടിയൊന്നു ഇല്ല. പിന്നെ എന്താ പറയാ ഓഫീസിന്ന് എന്നെ ഇപ്പം വിളിച്ചിരുന്നു. എന്ത് ഞായറാഴ്ചയാണ് പക്ഷെങ്കില് ഈ സൺഡേ വർ ഫ്രം ഹോം ചെയ്യുകയാണെങ്കില് എക്സ്ട്രാ പൈസ സാലറി ഉള്ള സ്കീമ്ഇഛപ്പംനമ്മടെഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സംഗതി ചെയ്യണോ വേണ്ടന്ന് വിചാരിച്ചു നിക്കാണ്. ഒന്നാമത് നമുക്ക് പൈസ അത്യാവശ്യ കാരണം ഇപ്പ ആണെങ ഞാന് ഇപ്പോ പെരയാക്കികൊണ്ടിരിക്കുവാണ് അപ്പൊ പെരപ്പണി നടന്നു കൊണ്ട്. തന്നെ പൈസ അത്യാവശ്യമാണ്. ആ ഓ ആ സാഹചര്യത്തി തന്നെ വർക്ക് ഫ്രം ഹോമ്എടുക്കണോ വേണ്ടുള്ള ചിന്തയിലാണ്. കാര്യംഎന്താ വെച്ചാലേ ഒന്നാമത് നമ്മക്ക് കെ ഈ ഞായറാഴ്ച്ച മാത്ര എന്തുള്ളൂ ഒയിവുള്ളൂ. അപ്പോ ഈ ഞായറാഴ കൂടെ നമ്മള് വർക്ക് ഫ്രം ഹോം എടുക്കയാണെങ്കിൽ പിന്നെ നമുക്ക് തീരെ ഒഴിവില്ലാത്ത ഒരുകോലത്തേക്ക് എത്തും. പക്ഷെ നമ്മള് പൈസേന്റെ കാര്യം ആലോചിക്കുമ്പോൾ നമ്മുക്ക് എന്താ പറയാ ഈഒരു സംഗതി യാരു വർക്ക് ഫ്രം ഹോം ഏറ്റെടുക്കാതിരിക്കാനും തോന്നുന്നില്ല. പക്ഷെ ഈ ഒരു ഒയിവിന്റെ സംഗതി ആലോചിക്കുമ്പോ അത് എടുക്കാനു തോണില്ല. അങ്ങനെ ഒരു കുടുങ്ങി നൽക്കണ ഒരു സാഹചര്യത്തിലാണ് മൊത്തത്തിലുള്ളത്. എന്താണിപ്പം നിന്റെ അവസ്ഥ?
അതെ പ പൈസയെ പറ്റി പറഞ്ഞപ്പോളാ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ വച്ചാല് പണിക്ക് പോണം പൈസ ഉണ്ടാക്കണംന്ന് ഒറ്റ ചിന്ത മാത്രമള്ളൂ കാരണം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരുപാട് ആൾക്കാ പറയും പൈസ ഉണ്ടോണ്ട് വലിയ കാര്യമില്ല സമാധാനം ആണ് വലുത് പറയും. പക്ഷെ അതും നല്ല സംഭവ യഥാർത്ഥം എന്നുള്ളതാ. യഥാർത്ഥത്തിൽ പൈസ ഉള്ളവർക്ക് ഇവിടെ സമാധാനം ഉള്ളൂ കാരണം നമുക്കറിയാം ഇന്നിപ്പോ പൈസ ഇല്ലാത്തവരെ ആർക്കും വല്യ വിലയില്ല. ആഏ് അതാ പൈസ ഉള്ളവരെയാണ് ആൾക്കാര് ബഹുമാനിക്കുന്നത് അവരെയണെന്ത് ആൾക്കാര് കൊണ്ട് നടക്ക. അപ്പൊ പൈസ ഇല്ലാവരെ പൈ ഇല്ലാത്തവരെ സംബന്ധിച്ചടത്തോളം അവര് നമ്മൾ ലോകത്തിന്റെ ഒരു മറ്റൊരു മൂല ജീവുന്നവരായി മാറയാണ്. അതവാ ആളുകൾക്കിടയില് സ്വീകാര്യത ഭയങ്കര രീതിയിൽ കുറയാണ്. ഇങ്ങനെ ഈ പൈസ ഇല്ലാത്തവരെ. അപ്പൊ തന്നെ പറഞ്ഞു ഞാനിപ്പോ ഭയങ്കര രീതിയിൽ ഇപ്പ ഒരു കടത്തിൽ പെട്ടിരിക്കയാണ്. മുമ്പൊരു ബിസിനസകാര വേണ്ടിട്ട് കുറച്ച് പൈസ ഞാൻ കടം വാങ്ങിയിരുന്നു. ഒരു ലക്ഷക്കണക്കിന് പൈസ. അപ്പ ബി ബിസിനസ് അങ്ങോട്ടപച്ചപിടിട്ട് ആയില്ല അപ്പൊ ഞാനെന്തായി അതിന്റെ ഒരു നഷ്ടം കാര്യങ്ങളു ഇപ്പോ ഇങ്ങനെ ജീവിതത്തിത്തിലുണ്ട അപ്പംഭയങ്കര പൈസ ഒരുപാട് ബുദ്ധിമൂട് വേറൊരു ഭാഗത്ത് നമ്മടെ കുടുംബത്തൊരു പെൺ ബന്ധുവിനെ കല്യാണം വരുണ്ട്. അപ്പൊ അതിനും വേണം പൈസ ഈ പറഞ്ഞ പോലെ ഇതിന് കടം വിട്ടാനും വേണം പൈസ. അതൊക്കെ നോക്കുമ്പോ പൈസ പൈസ ഉണ്ടാക്ക എന്നുള്ളതെല്ല വേറൊരു ചിന്തയില്ല അങ്ങനെ നമുക്ക് നു പരമാധി ജോലികൾങ്ങ് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓൺലൈനായി കിട്ടുന്ന ജോലികളുണ്ട്. പിന്നെ സാധാരണ ഞാന് ഇന്ന് ഞാറഴ്ചായോണ്ട് ജോലി ഇല്ല അപ്പ ഇങ്ങനെരുയിവ് ദിവസായിരുന്നു. അപ്പൊ പിന്ന എന്തേ രീതിയിൽ പേലെത്തന്നെ മറ്റുള്ള ഓൺലൈിലെ വർ ജോലകൾ അത്ചെയ്തിട്ട് ആ കിട്ടുന്ന ക്കെ അതും നമ്മള് ഇങ്ങനെ നിത്യ ചെലെവിലൊക്കെ ഉപയോഗിക്കുക. എന്നുള്ള രീതിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമു പണത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ കൃത്യ നമ്മൾ സത്യസന്ധതയോടു കൂടെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന ഏറ്റവും നല്ല മൂല്യനില കാരണം മറ്റൊരാളെ വഞ്ചിച്ചുകൊണ്ട്. അല്ലെങ്കിൽ കളവ് നടത്തി കൊണ്ട് അധ്വാനിച്ചുണ്ടകുന്ന അത്തരം രീതിയിലുള്ള പൈസക്ക് അല്ലെങ്കിൽ പണത്തിനൊന്നും ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്നില്ല അതിനൊരു ദീർഘകാലം ഉണ്ടാവുംന്ന് കാരണം ആ ഒരു കാലം അത്രരം സമ്പാദിക്കുന്ന വഴിന്ന് പറഞ്ഞാൽ ഒരു കാലം കഴിഞ്ഞാൽ അതിനൊരു തരത്തില്ൽ പ്രയാസം നേരിടുന്നള്ള അപ്പൊ സത്യസന്ധമായിക്ക അധ്വാനിക്ക അതാണ് ഇതിൽ ഏറ്റവും അടിസ്ഥാന കാര്യംപിന്നെ എത്രത്തോളം നമ്മൾ വിവേകത്തോടു കൂടെ പണം. ചെലവാക്കുന്നോ അ ഇതിനനുസരിച്ച് നമ്മള അടുത്ത് ബാക്കിയന്നത ഇപ്പ ചില ആൾക്കാരുണ്ടാവും. ഒൽക്ക് ഭയങ്കരീതിയിൽ പൈസ അങ്ങോട്ട് വരുണ്ടാവും ഭയങ്കര വരുമാനംണ്ടാവും. പക്ഷെ അവർക്ക് ഉപയോഗം പൈസ ഉപയോഗം എന്നുള്ള വിഷയത്തില് അവർക്ക് ഒ കൃത്യമായിട്ടൊ ഒരു നിലപാടുണ്ടാവോ അഥവാ തോന്നിയ പോല ചെലവഴിക്കും. എന്തിനും ഏതിനും ഒരു സ്വഭാവം അപ്പൊ ഇത്തരം രീതികള് അതിലൊക്കെ ഒരു മാറ്റം എന്നാ ആളുകള്‌ ഭാഗത്ത് വരണം എന്നുള്ള കാരണം പൈസനപറഞ്ഞാല് ഭയങ്കര എ ഇന്നത്തെ കാലത്ത് ഭയങ്കര ഇതന്നെ, അപ്പൊ എന്തിനും പൈസ വേണം ഇപ്പൊ ഒരു സാധനം എവ്ടുക്ക് പോണമെങ്കിലും എന്തിനും പൈസ ഉം പൈസല്ലാ മുമ്പത്തെ കാലത്ത് പോമണങ്കി നമുക്ക്ബാർട്ടർ സിസ്റ്റം അഥവാ ഒരു സാധനം കൊടുത്തിട്ട് ഒരു പച്ചക്കറി വാങ്ങീട്ട് കൊടുത്തിട്ടരു വേറെ സാനം അങ്ങനത്തെ രീതിയൊക്ക ആയിരുന്നു. എന്നാ ഇന്ന് പറഞ്ഞാ എല്ലാത്തിനും ഒരു മീഡിയം അഥവാ ഒരു മധ്യസ്ഥ എന്നുള്ള ഒരു പണം തന്നെ, അതിലേക്കായി മാറാണ്. അപ്പൊ എല്ലാം കൊണ്ട് നോക്കുമ്പോ പൈസക്കന്ന് പറഞ്ഞാല് ഇന്നത്തെ ഭയങ്കര രീതിയില് ഒരു പ്രാധാന്യതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തും തരത്തില്ൽ ഇങ്ങനെ പൈസയുടെ കാര്യത്തിൽ എന്ത് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നോ?
നീ പ്രയാസം നേരിടേണ്ടന്ന് ചോദിച്ചിട്ടുണ്ട ഈ പ്രയാസം നേരിടേണ്ട വരുന്ന അവസ്ഥ വന്നിട്ടില്ല. പിന്നെ പറഞ്ഞാല് നിങ്ങള് പറഞ്ഞ തന്നെ ഈ ഒരു വിഷയം ഉണ്ടല്ലോ അതത് പൈസ എങ്ങനെങ്കിലുംക്കെ പൈസ ഉണ്ടാക്ക എന്നുള്ള ചിന്തി നടക്കുന്നൾക്കാരുണ്ടല്ലോ അത് ഒരു പ്രശ്നം തന്നെയാണ്. കാരണച്ചാല് അത്യാവശ്യം നമുക്ക് പൈസ വേണ്ടന്നെ നമുക്ക് നല്ല രീതിയിൽ പൈസ എടുക്ക ആവശ്യം വരുന്നണ്ട് തന്നെ പല ആളുകളും എന്ത് ചെയ്യും ഈയൊരു ഫ്രോഡ് പരിപാടിയിലേക്ക് നീങ്ങി തുടങ്ങും കാര്യം അ നമ്മക്ക് വേണ്ട നമ്മള് ആവശ്യങ്ങൾ ഉണ്ടാവൂല്ല. ഈ ഒരു നല്ല രീതിയിലൂടെ നമ്മള എന്താ പറയാ കൃതിയമായിട്ട് അതെല്ലങ്കില്, എത്തിക്ക് നോക്കിയാ നമ്മള് പൈസ ഉണ്ടാക്കാൻ നിക്കയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ ഉണ്ടാവില്ല സക്സസ് ആയിട്ട് നിറവേറൂല്ല, അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോ എന്താവും നമ്മളെല്ലാവാരും ഈ ഒരു പരിപാടിക്ക് നിൽക്കും. അതായത് ഫ്രോഡ് പരിപാടിയിലൂടെ എങ്ങനെക്കെ പൈസ ഉണ്ടാ ആ ഒരു വിഷയത്തിലേക്കെ എന്താവും നമ്മള് മാറുംനുള്ളതാണ് അ ഉറപ്പാണ് കാരണം പല ആളു ഉദാഹണത്തിന് ഇപ്പ പറയയാണെങ്കിൽ എന്ത് ഇപ്പോൊ ഒരു പ്രശ്നംല്ലാതെ പോയിക്കൊണ്ട നല്ലാളെക്കാരെം അയാൾക്ക് പെട്ടെന്നൊരു നല്ലൊരു തുക ആവശ്യം വന്നു അപ്പോൾ അയാൾക്ക് നല്ലൊരു ഓഫറും വന്നു എന്തായാലും ഒരു ഡ്രഗ്‌ നടത്തി കൊടുത്താ നല്ലൊ എമൗണ്ട് തരാം പതിനഞ്ച് ലക്ഷം തരാ അങ്ങനെ ക്കെ ആപ്പെന്തെ പതിനഞ്ച് ലക്ഷം കിട്ടണ് ഒറ്റടിക്ക് കണ്ണ് മഞ്ഞളിക്കുന്നു. സംഗതി അയാള് അതിന് നിന്ന കൊടുക്കുന്നു. അത് അങ്ങനത്തെസംഗതി അവിടുത്തെ അങ്ങനെത്തെ നടക്കുക ആ ഒരു വിഷയം ഭയങ്കര ശ്രദ്ധിക്കണ്ട കാരണം നമ്മത്രത്തോളം പിടി പിടിച്ച് നിക്കാൻ പറ്റന്നുള്ളതാണ് അത് ഈ ആര് പിടിച്ച് നൽക്കല് പഴയ ആളുകളും അവര് പിടിച്ച് നിക്കല് പരാജയപ്പെടുമ്പോൾ വരാണ് ഇവരീ എത്തിക്ക് പരമായിട്ടുള്ള എത്തിക്കൽ ആ ഒരു ആ പണി ചെ മാറിട്ട് നമ്മള് എന്താകാ ഒരു ഫ്രോഡ് പരിപാടിയിലേക്ക് നീങ്ങ. കാരണം ജ് പറഞ്ഞ പോലെതന്നെ എന്ത് ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്ക ണെങ്കിൽ എന്തിന് ഏതിനും പൈസ വേ അത്യാവശ്യം അതായത് എത്രത്തോളം പൈസ ഉണ്ടോ അത്രത്തോളം നമുക്ക് എന്തയ്യാ ദമ്മിൽ ജീവിക്കാം. അത്രത്തോളം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് എന്ത് ചെയ്യാ ജീവിച്ചു പോകാ എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെ ഒരു അങ്ങനത്തെ ഒരു സാഹചര്യം ണ്ടായിരിക്കെ നമ്മള് വളരെ ശ്രദ്ധ ഇജ് പറഞ്ഞ പോലെ ഭയങ്കര ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഈ ഒരു എത്തിക്കൽ മണി മക്കി എന്നുള്ളത്. ആ ഇപ്പപ്പോയി ജോയി- അതുപോലെ പ്രത്യേഗിച്ചു ചെയ്യ പൈസന്റെ ബുദ്ധിമുട്ട് നേടുന്ന അങ്ങനത്തെര വസ്ഥ ഉയിട്ട് ഇപ്പ കുറച്ചുണ്ട് കുറ ടൈറ്റിലാണ് എന്നാലും നമുക്ക് എന്ത് ചെയ്യ ലോൺ എടുക്ക അവശ്യം വന്നിട്ടില്ല കട ഇ ചെറിയ രീതിൽ നമ്മള് നമ്മൾ സുഹൃ ത്തുക്കൾ നിന്ന് അല്ലെങ്കിൽ ബന്ധുക്കൾ ന്ന് അങ്ങനത്തെ രീതിലുള്ള ചെറിയ ചെിയ കടങ്ങൾ ഉണ്ട്ന്നല്ലാതെ ബാങ്ക് ലോൺ വഴിയിലേക്കെ നമ്മ എത്തിട്ടില്ല കാരണം ന്താ പറഞ ഈ ലോണിലേക്ക് നമ്മള ഒരിക്കലും പോകരുത് ഈ ബാങ്ക് ട്ടുള്ള ഇടപാട് നമ്മള് ഭയങ്കര ശ്രദ്ധിക്ക കാര്യമാണ് കാര്യം ലോൺ എടുത്തിട്ട് രക്ഷപ്പെട്ട ആൾ ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അത് ലോൺ എടുത്ത ആൾക്കാരിൽ ഒരു എമ്പത് എമ്പതഞ് ശതമാനം ആൾക്കാരും പെട്ട കാരണം ഈ പെരക്ക് വേണ്ടി ലോൺ എട്ക്കാറഞ്ഞാൽ നമ്മള് എന്താ പറ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പേരപ്പണി നടക്കാന്ന് പറഞ്ഞല്ലോ ഈ പേരപ്പണിന്റെ വിഷയം പറയുമ്പോള നമ്മ ഏറ്റവും ശ്രദ്ധിക്കണ്ട വിഷയം ന്ന് പറഞ്ഞാൽ പരമാവധി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യ നമ്മളെ നമ്മളെ കയ്യിൽ ഒതുങ്ങ്ണ സാധനം നമ്മള് കയറ്റ പേര കേറ്റ അല്ലാതെ ഇപ്പറത്തെുള്ള ആള് ഇത്ര കേറ്റി അപ്പൊ നമ്മള് ഇങ്ങട്ട് ദമ്മിൽ കൂട്ടി കേറ്റ അല്ലെങ്കിൽ കാണിച്ച കുടബക്കാരെ ല്ലെങ്കി ബന്ദുക്കളെ സുഹൃത്തുക്കളെ കാണിക്കാൻ വേണ്ടി നമ്മള് കൂട്ടി കയറ്റ അതിന് നിന്നാലല് അതിനേ സമയമണ്ടള്ളൂ കാരണം ലോൺ എടുക്കാണ്ടി പരപ്പണിക്ക് പേരപ്പണി കയറ്റാൻ നിക്കുകണെങ്കിൽ പിന്നെ നമ്മള മുടിഞ്ഞു കാരണം നമ്മളൊക്കെ അറിയാലോ നമ്മള് ബിസിനസ്സ് ചെയ്യുന്ന ആൾക്കാരാണ ഓക്കെ അതല്ല നമ്മ- പ്പൊ സ്ഥിര ശമ്പള ആൾക്കാരാണെങ്കില് ഈ ശമ്പളം ന്ന് പറഞ്ഞാൽ ഇപ്പൊര് മുപ്പത്തി ന ശമ്പളണ്ട് കൂട്ടിക്കോ എന്നിരുന്നാൽ തന്ന നമ്മ ഡയിലി ലൈഫ് നമ്മു സുന്ദരമായിട്ട് കഴിഞ്ഞ പോയി നാപതിനായിരം റുപ്യാണ്ട് നമുക്ക് എന്താറയാ ജീവിത ആ ഒരു യാത്ര നമുക്ക് എന്ത സിമ്പിളയിട്ട് കഴിഞ്ഞ പോന്ന അല്ലാെ നമു പ്രത്യകിച്ച്സെവിങ്സ് വരില്ല ഈ സേവിങ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഇൻവെറ്റ്മെന്റും കാര്യ ങ്ങളും ഒക്ക വരണങ്കിൽ നമ്മള് ബിസിനസ്സ് കെന്നെ തിരിയണം എന്നതാണ് അപ്പോ ബിസിനസ് ഇല്ലാത്ത ഈ ഒരു സ്ഥിര വരുമാനള്ളാൾക്കാർ ഈ ഒരു ലോൺ എടുക്കുക അല്ലെങ്കിൽ വലിയ ഒരു എമൗണ്ട് എമൗണ്ട് കടം വാങ്ങുക അയിനൊക്കെ നിക്കണെങ്കിൽ ഒരു സേവിങ്സ് വരാത്ത കാരണത്താൽ ആ ലോണിന്റെ മേലിൽ കടം കടത്തിന്റെ മേലിൽ അടുത്ത കടം അങ്ങനെങ്ങനെ കൂടി കൂടി പോകുന്നല്ലാതെ യാതൊരു രീതിയിലും ഈ ലോൺ അടച്ച് തീർക്കുക അല്ലെങ്കിൽ ഈ ഒരു കടം വീട്ടുക എന്നുള്ള സംഗതി ഒരിക്കലും ണ്ടാവാൻ പോണില്ല അപ്പോ ഇത് ഞാൻ പറഞ്ഞ പെരപണി ന്റെ വിഷയം വരുബോൾ ഞാൻ ചെറിയൊരു ടൈറ്റിലാണ് എന്നിരുന്നാലും ഈ ലോണെടുക്കണ്ട ആവിശ്യ രുന്നില്ലും ഞാൻ തന്നെ എടുക്കാൻ ഉദ്ദേശിക്കണില്ല മൊത്തത്തിൽ കയ്യാനായ്ക്കണ് പെരപ്പണി ഇനിയിപ്പോ ഒരു തേപ്പും കാര്യ ങ്ങളും ഒക്കെ കഴിഞ്ണ് നി ഇപ്പൊ വയറിംഗങ് ആ ഒരു വിഷയം അല്ലെങ്കിൽ പിന്നെ വയറിംഗ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു മറ്റേ മിനിക്കലും ഡിസൈനിങ് വർക്കും പോലെ ഫർണിച്ചർ ആ വിഷയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇനിയിപ്പോം പ്രത്യേകിച്ച ഒരു കടം മായിട്ടുള്ള ഒരു ഏർാപാട് ഞാൻ നിക്കില്ല എന്നുള്ളാണ് എന്റെറെ ഒരു തീരുമാനം കാരണം എച്ച് വല്യ തെരക്കുല്ല കുറച്ചൊന്ന് ലാഗാക്കി ആണെങ്കിലും മാരിയാദിക് വൃത്തിക്ക് പണി എട്ക്കാ എന്നാണ് എനിക്കി പ്പോ എന്താ അങ്ങനന്തെലൊക്കെ വിന്നിണ്ടോ ഏ തെങ്കിലും സാചര്യത്തിൽ
അതെ പറഞ്ഞത് നമുക്ക് ചെറിയൊരു ഇതണ്ട് ഇപ്പ ക്ക് ചെറിയൊരു കട ഉണ്ടായിരുന്നു പിന്നെ ത് പറഞ്ഞതെന്ന് വെച്ചാല് ഈ ലോൺ എടുക്കുന്ന വിഷയം അത് ഈ പണത്തിന്റെ ഈ പൈസയുടെ ഏറ്റവും പറഞ്ഞിട്ടുള്ള കാര്യാണ് ആളുകൾക്ക് പൊതുവെ അവരുടെ കയ്യ്ൽ പണം ഉണ്ടാവില്ല അപ്പം ഇത്തരം അവസ്ഥകളിലൊക്കെയാണ് പൊതുവ ആ ന്താ വാ ബാങ്കുകൾ പോയിട്ട് വലിയ രീതിയിൽ ലോണുകൾ എടുക്കുക അത് ഇപ്പത്തെ നമുക്ക് നോക്ക വിദ്യാഭ്യാസ കാര്യങ്ങക്ക് എടുക്കുന്ന ആൾ ആക്കാരുണ്ട് വീട് പണി ക്ക് എടുക്കുന്ന ആൾക്കാര്ണ്ട് അങ്ങനെ വത്യസ്ഥമായിട്ട് ആവശ്യ ആശ്യങ്ങൾക്കായിട്ട് ലോണുകളെടുക്കും അപ്പൊ ഇതില് വരണ വെച്ചാല് ഈ ലോണുകള് തിരിച്ചടുക്കുമ്പോൾ പലിശ സഹിതം തിരിച്ചടക്കേണ്ടിരി വരാണ് അപ്പത് സ്വാഭാവികമായിട്ടും ഈ സ്ഥിര വരുമാനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഈ ലോണുകളും അത് അടക്കുമ്പോൾ അത് പിന്നെ വരുമാനത്തിന്റെ ഒരു വലിയ ശതമാനം ലോണുകൾ അടക്ക ക്കാൻ വേണ്ടി പോവാണ് അപ്പൊ പിന്നെ അവരുടെ ബാക്കി വരുന്ന പൈസന്ന് പറഞ്ഞ തുച്ഛമായി വരാണ് അപ്പൊ ഇതാണ് ഏറ്റവും വലിയ പ്രയാസം നമ്മള് ലോണൊക്കെ എടുക്കുമ്പോ ഏറ്റവും വല്ല ശ്രദ്ധിച്ചെടുക്കുക ഞാൻ മനസ്സിലാക്കും ലോണ ഒന്നും എടുക്കേണ്ട ഒരു ആവശ്യം ഇില്ല പിന്നെത് ഇന്നത്തെ കാലത്തുള്ള ഏറ്റവും വലിയൊരു കാര്യംന്ന് വെച്ചാൽ ആളുകൾ താരതമ്യ വരുത്താൻ വേണ്ടിട്ട് പരസ്പരം ഈ പൈസലവാക്കാണ് ഇ നമുക്കെന്നെ അറിയ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണങ്ങള് സുലഭമായി നടക്കൽണ്ട് അപ്പൊ മുമ്പൊന്നും ഇല്ലാത്ത രീതിൽ കല്യാണ പരിപാടികള് അ ആർഭാടങ്ങൾ ഭയങ്കരീതിയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് മനസ ചെറിയ ഫാമിലി പോലും അഥവാ ഒരു എത്ര വലിയ പൈസക്കാരില്ലാത്ത ഫാമിലി പോലും കുടുംബങ്ങൾ പോലും വലിയ വലിയ ഫാമിലി വലിയ വലിയ കുടുംബങ്ങൾ ചെലവഴിക്കുന്ന കല്യാണങ്ങൾക്ക് ചെ ചിലവഴിക്കുന്ന രീതി കണ്ടിട്ട് അതിനെ കണ്ടിട്ട് അതിനെ പോലെ തന്നെമ്മളെ കല്യാണംമാകണംമെന്ന ചിന്താ കൂടെ ഇല്ലാത്ത പണം ഒപ്പിച്ചുകൊണ്ട് അവരെന്താവുവാണ് ഇത്തരം വലിയ വലിയ രീതിയില് പ കല്യാണങ്ങളും മറ്റ് പരിപാടികും സംഘടിപ്പിക്കുന്നു. എന്നാ പിന്നീട് ഇത് വലിയ രീതിയില് തലവേദന സൃഷ്ടിക്കുന്ന ഒരു സന്ദർഭോക്കെ നമുക്കറിയാം. കേരളത്തിലക്കെ നോക്കാണെങ്കില് ഇത്തരം കല്യാണങ്ങൾ നടത്തികഴി ഞാല് ഒരു കുടുംബം സ്വാഭാവികയിട്ടും പട്ടിണിയിലേക്കല്ലാത്ത ഒരു പട്ടിണി അല്ലെങ്കി ഒരു കട ത്തിന്റ അവസ്ഥയിലേക്ക് പോകുന്ന പ പല ഘട്ടങ്ങളുംഉണ്ട്. പിന്നെ ഇപ്പോ വിദ്യാഭ്യാസത്തിന്റെ മേഖല നോക്കണെങ്കി ഒരുപാട് മാ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ പഠനത്തിന് വേണ്ടി ഒരുപാട് പണം ചെലവാക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് അപ്പോ ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് കൃത്യമായി മനസ്സിലാക്കി കൊണ്ട് നമ്മളാ കഴിയുന്ന രീതിയില് നമ്മൾ നമ്മള് ചെലവഴ ക്കാന്നുള്ള പിന്നെ നമുക്ക് ഒരു വരുമാനം കിട്ടുകണെങ്കില് അതിന് ഇത്ര ശതമാനം ചിലവഴിക്കാം. ഇത്ര ശതമാനം നമു നിത്യ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കുക. ഒരു ശതമാനം ഇത്ര ശതമാനം നമ്മള എന്താവാ നമ്മുടെ ഒരു കാലങ്ങക്ക് വേണ്ടി എടുത്ത വെക്ക അങ്ങനെ ഒരു സ്വഭാവം നമ്മൾ കെട്ടിപ്പടുത്തുണ്ടാക്കണം. അല്ലാ എ അത് വലിയ രീതില് നമുക്ക് പ്രയാസ ഉണ്ടാക്കുംന്നുള്ള ഞാൻ മനസിലാക്കുന്നത്. അപ്പ എന്തായാലും ഒരുപാട് സംസാരിക്കാള്ള വിഷ് നമുക്ക് എന്താ ഈ പണം അതിന്റെ ഉപയോഗം അതിനെ പറ്റിയുള്ള അതിന്റെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത അത് എന്തായാലും ഒയിച്ച് കൂടാൻ റ്റ് പറ്റാത്തൊ സാധനാണ് ഈ പണം എന്നുള്ളത്. നമുക്ക്ന്താ ഒരു ഒഴിഞ്ഞൊരു സമയം കിട്ടുമ്പോ എന്താലും
അതെ അതെ നമുക്ക് അങ്ങനത്തെ ഒരു സമയത്ത് ഉം നമുക്ക് അങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് ഈ പിന്നടി തുടർ സംസാരങ്ങൾ നടത്താം എന്നുള്ളതാണ് എന്റെ ഒരഭിപ്രായം. എന്നാ പിന്നെ ഓക്കെ.
ശരി.